ആഹ് പറ എന്നാ ഉണ്ട് എന്നാ എടുക്കുവാ
ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ പൊറത്തിരിക്കുവായിരുന്നു
ആണല്ലെ മഴയൊന്നും ഇല്ലല്ലോ ഇപ്പം
അതെതെ ഇവടെ ഞങ്ങടെ വീടിന്റെ അട്ത്ത് ഒരു പാമ്പ് കേറ്യെ കഥ കേട്ടോണ്ടിരിക്കുവാരുന്നു
ആണോ പാ എന്നിട്ടൊ വല്ല്യ പാമ്പായ്ര്ന്നോ
വല്ല്യ പാമ്പെന്ന് പറയ്മ്പം ഒരു ചേച്ചി കുളിച്ചോണ്ടിര്ന്ന്വായ്ര്ന്നേ അപ്പ അവരെ വീട്ടില് അവരച്ഛനും സോറി അതായത് കുട്ട്യാൾടെ അച്ഛനും അമ്മെം ആഹ് ചേച്ച്യാണ് കണ്ടേക്കുന്നത് അപ്പം എനിക്ക് തോന്നു ആഹ് ചേരെയാണെന്ന പറയുന്നെ പഷെ മോള് പറയ്ന്നത് മറ്റേ
ഉം എന്താ പറയ്ന്നീ അയ്നെന്ത് പേരാ അല്ലെടാ അണലിയില്ലേ അണലി നല്ല വെശോള്ള പാമ്പ് അതാന്ന് പറയ്ന്നൊണ്ട് അറിയത്തില്ല ഇതുവരെ പാമ്പിനെ പിടിച്ചിട്ടില്ല പഷെ വീടിന്റെ അകത്തെന്നെ ഒണ്ട്
മറ്റേ ഫോറസ്റ്റ് ആരാ അങ്ങനെ വിളിക്കാനൊന്നും സൗകര്യല്ലെ
അവ്ടിവ്ട അങ്ങനൊന്നുല്ലടാ ഇനി വനകുപ്പാരെ വിളിച്ചു കഴിഞ്ഞാ അറിയില ഇനീപം ഏഹ് സത്യം പർഞ്ഞഴ്ഞ്ഞി ഇവിടെ ഈ എടെ ഈ അട്ത്തെന്നെ ഒരു ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഇതെണക്ക് നടന്ന സമയത്തിന് വാവാ സുരേഷിനൊക്കെ വിളിച്ച് ണ്ടാര്ന്ന് അത് വല്ല്യ പെരുമ്പാമ്പും വല്ല്യ പാമ്പൊക്ക്യായ്ര്ന്നു
പഷെ പുള്ളിക്കങ്ങനെ പേത് പാമ്പിനാണെലും പേടിയില്ലെന്ന് തോന്നുന്നു
ആഹ് അതെ അതെ പക്ഷെ ഇതെന്ന് പറയ്മ്പോ അണലി അണലി അറിയാലോടാ നല്ല വെഷ്
ആഹ് അതറിയാം ആഹ് ആഹ് ആഹ് പക്ഷെ ഞങ്ങെടൊക്കെ ഇവടെ അങ്ങനെ പാമ്പ് കേറിയാൽ അപ്പം ഫോറസ്റ്റ്കാരെ വിളിക്കുവാ ചെയ്യുന്നേ പക്ഷെ കൊല്ലാൻ പാടില്ലല്ലോ ഇതിനെ ആഹ് ആഹ് ആഹ് ഒണ്ടൊണ്ട് കാര്യം അറിയാതെ കൊല്ലുവന്നത് അങ്ങനെ ആരും അറിയുന്നില്ലല്ലോ അല്ലാതെ അറിഞ്ഞാ ഭയ്ങ്ക്രെ കേസാ അതങ്ങനെ കൊല്ലരുത് എന്നൊക്കെയൊണ്ട്
പാമ്പിനെ നമ്മള് പെട്ടെന്ന് എങ്ങനാ അത് കണക്ക്‌ അങ്ങനെ കാടിലെന്നു പറഞ്ഞ് അങ്ങനെ വിടുന്ന എങ്ങനെയാ നമ്മള് അത് പിന്നെയും ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാ അത് നമുക്ക് ദു പ്രശ്നവല്ലെ അതുകൊണ്ട് ചെല മനുഷ്യമ്മാര് അങ്ങനെ ചി ന്തിക്കത്തില്ലല്ലോ.
ആഹ് ആൾക്കാര് കൂടി പിടിച്ചെങ്കിലേ ഒള്ളു പഷെ ഇതിനെ പെട്ടെന്നൊന്നും കിട്ടുകേല്ല എവിടേങ്കിലും കേറി ഇരിക്കുവാണെങ്കില് ആഹ്
കൊഴപ്പില്ല കൊല്ലാതെ വിടാ ചേര വല്ല്യെ വിഷ്യൊയില്ല.
പഷെ ഇതിനെ എന്ത് സ വെഷൊയില്ലാത്താണെങ്കിലും കാണുമ്പോ ഒരു പേടിയ എല്ലാർ ആഹ് ആഹ് ആഹ് എനിക്ക് ഏറ്റം പേടിയൊള്ളൊരു സാധനവാത്.
പാമ്പല്ലേ
പിള്ളേരെ വരെ ഇട്ടിട്ട് ഓടിട്ടൊണ്ട് എന്റെ മുന്നില് പേടിച്ചിട്ട് ഹാ ശ് ക്ക ഞങ്ങൾടെ ഞങ്ങടെ വീടിന്റെ പൊറകിലൊണ്ടായിര്നിട്ട് എന്റെ കൊ ച്ചു ഞാനും കൂടെ നടന്ന് വന്നപ്പൊ പാമ്പ് ശെരി കി ഇങ്ങന കെടക്ക്വ ഞാൻ അവളോട് പർഞ്ഞു തിരിഞ്ഞൊടിക്കോടീന്ന് പൺട്ട് ഞാൻ ഓടി അവള അയ്ന്റെ മുന്നീഖ്കൂടെ ഓടി ന്നീ ഈ വയ്ങ്കര പേ
ആഹ് നമ്മളാ സമയം നമ്മൾ പെ ട്ടെന്നൊന്നും ചിന്തിക്കത്തില്ല പേടിയാണ് നമ്മളെന്ത് ചെയ്യുന്ന നമ്മുക്കേ അറിയുന്നുണ്ടാവില്ല. ചേരപ്പാമ്പന്നും സീനില്ലാടാ പ്രശ്നമില്ല കാല്ല് ചുറ്റും അല്ലെ എപ്പഴുവല്ല എന്നാലും. അത് നമ്മള് ഉപദ്രവിച്ചഴിഞ്ഞാ ഇങ്ങോട്ട് തിരിച്ചത് ഉപദ്രവിക്കും മറ്റാക്കി പക്ഷെ
ഷെ ഇല്ലെന്ന് പറഞ്ഞാലും അത് നമ്മളെ കടിച്ചാ പിന്നെ നം അത്
ബുദ്ധിമുട്ടാണ് സത്യവ ഉം അതെ അണലീനൊക്കെ പറയ്മ്പോ അറിയാലോടാ ന ല്ല വെഷൊള്ള സാനമാണ് അണലീന്ന് പറയുന്നെ ഷെ അവര് ആഹ് ചേച്ചീടെ മോള് കണ്ടെന്ന് പർ ഞ്ഞത് അണലീന്നാ പറയ്ന്നെ പഷാ ചേച്ചി കുളിച്ച സമയത്ത് കണ്ടപ്പ പറയാ അത് ചേരയ ചേര എനി ക്കറീന്നില്ല ഇതെന്താണെന്നൊള്ള പഷെ ഇതു വരെ വീട്ടീന്ന് പിടിച്ചിട്ടില്ല
ആഹ് കൺഫേം ആക്കിയില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നവാവും ഇത് വല്ലോം അറങ്ങി വ രുവോ രാത്രീം കൂടെ ആന്നോണ്ട് ശ്രദ്ധിച്ചില്ലെങ്കില് ഈഹ് എര പിടിക്കാൻ വേണ്ടി എറങ്ങുന്നേരിക്കും ആഹ് അതെ അതെ
സത്യം പറഞ്ഞാ ഈ പാമ്പേള് ചൂട് സമയത്താണോ തണുപ്പ്‌ സമയത്തണോ ഇറങ്ങുന്നതെന്ന് അർ അറിയൻ പറ്റുന്നില്ല തണുപ്പ് സമയത്തും ഇറങ്ങുന്നുണ്ട് ചൂട് സമയത്തും ഇറങ്ങുന്നുണ്ട്. അതെയതെ.
സമയത്താണ് ഇത് ഇറങ്ങുന്നത് പിന്നെ ഈ ഇര പിടിക്കാനും ഒക്കെ ആയിട്ട് എറങ്ങുന്നതല്ലേ. എന്തേലും പറ്റിപ്പോയാലും. പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആഹ് ആഹ് ആഹ്
നല്ല കാടും പച്ചപ്പൊടിച്ച സ സലോക്കെയാ
ആ ആ ഇത് ചേനപ്പുഴുക്ക് മിക്കവാറും ഈ വീടുകളിലൊക്കെ ഈ വിറക് പെരാ അയിനതിനകത്തെല്ലാം കേറി പാത്തിരിക്കും ഒരുപ്രാവശ്യം ഞങ്ങളെ ഒരു കൂട്ടുകാരി ആഹ് അതായിരിക്കും
ആഹ് നനയാതിരിക്കാൻ വേണ്ടിയും കേയറിയിരിക്കുവായിരിക്കും ഇപ്പൊ മഴയുടെ ഒരു സമയല്ലേ
അത് എടയിലൊക്കെ കേറികിടന്നാ നമ്മൾ അറിയത്തില്ലല്ലോടാ ആഹ് പിന്ന അവര് ആ കുളിമുറിന ഉം
അലക്കാൻ തുണി ഇങ്ങനെ വാരിയി ഇട്ടേക്കുന്നതിന്റെ ഇടയില് തുണി ഇങ്ങനെ വാരി എടുത്ത കൂട്ടത്തില് ഒരെണ്ണം കേറി വന്നിരുന്നു. പക്ഷേ ഇങ്ങനെ വാരി എടുത്ത കൂട്ടത്തില് അതങ്ങ് ചാടിപ്പയി അതുകൊണ്ട് രക്ഷപ്പെട് ട്ടു. ഇല്ലെങ്കി അതിന്റെ ദേഹം നൊന്ത് കഴിഞ്ഞാൽ അത് ഉപദ്രവിക്കൂല്ലോ ആഹ് അതിന് നൊന്താലേ ഉള്ളൂ ആഹ് അതെ അതെ പേടി ച്ചിട്ടാ അതെ അതെ പേടിച്ചിട്ടാ ഇതുങ്ങൾ ഉപദ്രവിക്കുന്നേ പക്ഷെ നമ്മളിത് കാണുമ്പോഴേ നമ്മള് പേടിച്ച് ട്ടാണല്ലോ നമ്മള് ഇരിക്കുന്നത് രണ്ടും പേടി കാരണം കൊണ്ട് സംഭവിക്കും
ഈ വിറകിന്റെ ഇടന്നൊക്കെ പറയുമ്പോ അറിയാലോ നമ്മള് വിറക നല്ല ഈ ഷൂവിന്റെ ഇടേന്നൊക് ഈ ഇടയ്ക്കൊക്കെ അങ്ങനെയാര്ന്നു ഒരു ഇതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഇവിടെ ഷൂന്റെ ഇടെ കേറിയിരുന്നു
ക്കിന്റെ ബൈക്ക് സ്കൂട്ടർന്റൊക്കെ ഫ്രണ്ടിലൊക്കെ ആഹ് ആഹ് ബൈക്കിന്റെ ഇടേല് ഇതൊക്കെ നമ്മൾ ഓർ
തം ചെറിയൊരു എനിക്കൊന്നു ഓട്ടം മതി ഇതിലോട്ട്
ആഹ് ആഹ് അതെ അതെ അതിന് ഇങ്ങനെ കിട്ടുന്ന സ്പേസികോടെ ഇങ്ങനെ കേറിപ്പോകാൻ കിട്ടുന്ന എല്ലാ സ്പേസി കൂടെയും കേറിപ്പോകും
അതെ അതെ അതെ
ആഹ് കഴിഞ്ഞ ദിവസം ഫോണില് കണ്ടു ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഓഫീസറ് ലേഡിയാ പുള്ളിക്കാരി ഇതിനെ പിടിക്കുന്നു ഞാനൊക്കെയാണേ അപ്പൊ ബോധം കെട്ട് വീഴും പുള്ളിക്കാരി അതിനെ അതിന്റെ വാലെ പിടിച്ചാ ഇതിന് കണ്ട്രോൾ കിട്ടുകേലെന്നാ പറയുന്നെ വാലേലാണ് ഇതിന്റെ സംഭവങ്ങള് വാലെ പിടിച്ചാ പിടിക്കും ആഹ് അതെ അതെ ആഹ് അറിയുന്നവർക്കേ പറ്റുള്ളു അല്ലാത്തവർക്ക് പറ്റില്ല ഉം അത് ഭയങ്കര ആഹ് അതെ അതെ ചിലർക്കൊന്നും ഒരു പെടിയുല്ലായിരിക്കും ആഹ് ഇത ഈ പൊത് ത്തി കേറി പോകുന്നതിൻ്റെ വാലേ പിടിച്ച് വലിച്ചൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഏഹ് ഏഹ് അത് പണ്ടുള്ള ആൾക്കാരൊക്കെ പക്ഷെ പേടിയുള്ളവര് ചെന്നാലേ കൊത്തു ഈ സാധനം
അതെ അതെ ഇവിടേന്ന് പറയുമ്പോ ഇവര് ഈ ഹോൾ അടച്ചില്ലേ ഈ അടയ്ക്കാത്തേന്റെ മിസ്റ്റേക്ക് ആണ് കുഴപ്പൊ ആണ് ട്ടോ അത് അടച്ചെങ്കി വല്ല്യ വിഷയം ഇല്ലടാ ഇവര് ഈ മേൽ കുളിമുറിന്റെ ആ ഭാഗത്തായിട്ട് വല്ല്യൊരിതുണ്ട് അത് അടച്ച് വെയ്ക്കാനുള്ളു കമ്പി വെച്ചിട്ട്. പക്ഷെ അവര് വന്നിട്ട് അത് ചെയ്തിട്ടില്ല അപ്പൊ അതിലൂടെ ഉറപ്പയിട്ടും കേറും ഇപ്പൊ നമ്മുടെ ഈ ടോലറ്റിൽ വരെ ക്ലോസറ്റിൽ വരെ ഇരി ക്കുന്നുണ്ട് പാമ്പുകള് കാണുന്നില്ലേ നമ്മള് ഓരോ വാർത്തകള്
ആഹ് ശരിയാ പക്ഷെ അവര് അതൊക്കെ ശ്രദ്ധിച്ചു വലിയ ഹോളൊക്കെ ആണേലും വെള്ളം എന്തായാലും പോണം പക്ഷെ അതിന്റെയൊക്കെ ആഹ് അതൊക്കെ ഒന്ന് സു സുരക്ഷിതവായിട്ട് വയ്ക്കുവായാണെങ്കിൽ ചിലപ്പോൾ വല്ല തവളയും കേറി പ്പോന്ന കണ്ട കഴിഞ്ഞൽ അതിനെ പിടിക്കാൻ ഇത് കേറും ആഹ് ആഹ് അങ്ങനെ എന്തേലും കീറി പോകുന്ന കാഏഹ് പോയതൊക്കെ കൊണ്ടായിരിക്കാം
ബുദ്ധിമു് അതെ പിന്നെ ഇവിടെ ത തവള കീരിയൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ടണെന്ന് തോന്നുന്നു ഇവിടെ പാമ്പുകളുടെ ഷ ല്യം ഒരുപാടുള്ളത്
ആഹ് കീരി പിന്നെ പാമ്പിനെ പിടിച്ചോളും പ കീരി കീരി കീരിയാണല്ല ആഹ് കീരി പാമ്പും കു ഇതും ശത്രു ക്കളാണല്ലോ
അതെ അതെ പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കീരി പാമ്പിന് മീൻസ് വിഴുങ്ങുന്നതോ
ആഹ് ഞാൻ വീഴുങ്ങുന്ന കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങളുടെ അവിടെ സ്കൂളിൻ ന്റെ അടുത്ത് ഇങ്ങനെ കീരിയുണ്ട് പക്ഷെ ഇതുങ്ങൾ ഇങ്ങനെ ഇതിനെ പിടിക്കാൻ പോന്നത് കണ്ടിട്ടുണ്ട് ആഹ് പിങ്ങനെ അഹ് അപ് പാമ്പും ഇതും കൂടെ നേർക്ക് നേരെ നിൽക്കും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് രണ്ടും ഇത് രണ്ടും കടി ഉണ്ടാകുവാണ് ചെയ്യുന്നത് പാമ്പ് ഓടിപ്പോകും പോവ ഇഴഞ്ഞു പോവ ചെയ്തത് വിഴങ്ങുന്നതോ ആഹ് അങ്ങനെ ആഹ് അങ്ങനെ കണ്ടില്ല പക്ഷേ ഇഷ്ടം പോലെ കീരി ഉണ്ടായിരുന്നു അവിടെ
ആഹ് ആഹ് ആഹ് അതൊരു തവള ഉണ്ടാവാറുണ്ടല്ലോടാ പാമ്പുള്ളടത്ത് ത്ത് തവളകൾ ഞാൻ കേ ട്ടിണ്ടേ തവളകൾള്ളടത്തൊക്കെ പാമ്പുകൾ കാണും
ഓഹ് ഉണ്ട് ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അവിടെ ഒരു ചെറിയ തോടുണ്ടായിരുന്നു അപ്പ അവിടെ എല്ലാം ഈ തവളയുണ്ട് അപ അവിടത്തെ പാ പറ തോട്ടിലെ പാമ്പന്ന് പറയുന്നത് വല്ല്യ വിഷല്ലാത്ത പാമ്പ പക്ഷെ ആഹ് തവളേനെ പിടിക്കാൻ വരും പക്ഷെ തോട്ടിലെ പാമ്പന്ന് പറഞ്ഞാലും ഇത് കാണുമ്പോൾ പേടിയാണ് ആഹ് ഉം എന്തായാലും പാമ്പന്ന് പറഞ്ഞാൽ
സത്യം പറഞ്ഞ എല്ലാർക്കും ഒട്ടുമിക്ക എല്ലാർക്കും പേ ന്നെ അതെ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വിഷം കാരണം ട്ട് നമ്മൾ ഈ കറണ്ടൊക്കെ പോകുന്ന സമയത്തെ നമുക്കൊന്ന് മുന്നിലോടെ ഇറങ്ങാൻ പറ്റത്തില്ല ഇരുട്ട് ഇരുട്ടത്ത് കാരണം ഇവിടെന്ന് പറയുമ്പ ഞങ്ങളുടെ ഇവിടെന്ന് പറയുമ്പോ മുന്നിൽ ഇറങ്ങാനേ പറ്റില്ല ഒരു
ആണല്ലേ ഈ പാമ്പ് ഇങ്ങനെ വാ പൊളിക്കുന്ന ഒരുന്നെ കപ്പ പുഴുങ്ങുന്നന്റെ മണമാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ആഹ് ആഹ് ശരിക്കും ആഹ് അപ്പൊ ഞങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ എവിടെയോ ഇങ്ങനെ രാത്രിൽ പോയിട്ട് വന്ന ഇങ്ങനെ കപ്പ പുഴുങ്ങുന്ന മ മണം വന്നപ്പോഴേ ഞങ്ങളുടെ അമ്മാവനാണ് പറഞ്ഞത് പാമ്പ് വാ പൊളിക്കുന്ന മണ വാന്ന്
ആണല്ലേ
ആഹ് ആഹ് എന്നിട്ട് ഞങ്ങള് പിന്നെ അവിടുന്ന് വിട്ടടിച്ചു പോവാ ചെയ്തെ മറ്റ അതിനെ കിട്ടി കാണല്ലായിരിക്കും അല്ലേ
ഇല്ലടാ ഇവിടെ ഇനി അത് ഇനി കി കിട്ടി കഴിഞ്ഞ ഉറപ്പായിട്ട് അത് കത്തിക്കുവോടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴി വിഷഉള്ളാണെങ്കിൽ ഉറപ്പായിട്ട് അവര് അടിച്ചു കൊല്ലു ഉറപ്പ ആണുങ്ങളൊക്കെ ഉണ്ടവിടെ ആണുങ്ങൾ ഉള്ളത് കൊണ്ട്ന്താലും ഇതൊക്കെ നമ്മൾ മാത്രമാവുമ്പോളല്ലേ പേടി ക്കേണ്ടത് നമ്മക്ക് എന്ത് ചെയ്യണം ന്നറിയാത്ത അവസ്ഥ അവരോറപ്പ പിടിക്കും പിടിച്ചു കഴിഞ്ഞ പിന്നെ ആ ഇനിപ്പപ്പോ എന്തും വിളിച്ചോ ഇനി അറിയത്തില്ല ഇനി വല്ല്യ ഇതൊക്കെ ആവുമ്പോ ഈ വാവാ സുരേഷിനെയും കാര്യങ്ങളൊക്കെ വിളിക്കുന്നത് ഒട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കി ഭയങ്കര വല്ല്യ പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അവിടെവിടെയക്കെ നിന്ന് ചോദിക്ക പിടിക്കൊക്കെ ഉണ്ട് അയ്‌ന്റെ ത്തില്ല ഇനിപ്പ അങ്ങനെ ആണെങ്കിൽ ചിലപ്പോ കത്തിക്കും അവര് കത്തിച്ച് കളയും എനിക്കറിയില്ല അത് ചെയ്യാവോന്ന് പോലും അറിയില്ല
സുരേഷിനും ഇങ്ങനെ പാമ്പിനെ പിടിക്കാൻ പോയിട്ട് ഇങ്ങനെ എന്തോ പെട്ടെന്ന് സീരിയസ് ആവൊക്കെ ചെയ്തായിരുന്നല്ലോ
അതെ അതെ അതെ അതെ അതെ ആന്ന് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്കൊന്നും പറ്റ ടോ കാരണം എന്താന്നറിയോ മീൻസ് എത്രയോ കൊത്ത് അയാൾക്ക് കൊണ്ടി ചുണ്ടായൽ അതിന് മുന്നേയുള്ള എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ എടുക്കുന്നുണ്ടാവും ആ അത് അതുകൊണ്ട് ല്ല അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഇത്രയും കൊത്ത് കൊണ്ട് എപ്പ മരിക്കേണ്ടതാ അത്രയോ എത്രയോ ഇത് കൊ കൊത്തുകൊണ്ടിട്ടുണ്ട്
അതെ അതെ ഈ പാമ്പ് കൊത്തിയാ കൊത്തി കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ആന്റിവനം പറയുന്നത് അതിന്റെ തന്നെ വിഷം കുത്തി വെക്കുന്നില്ല അപ്പൊ ഓൾറെഡി അയാളുടെ ശരീരത്തിൽ തന്നെ കൊറെ കാണുമായിരിക്കും ആഹ ആഹ
അത് വല്ലാത്തൊരു ഇതാട്ടോ അയാ ടെ കയ്യില മുറിവുകൾ കണ്ടിട്ടുണ്ടോ സംഭവം എന്തൊക്കെയോ മുറിവ് ആഹ എന്തൊക്കെയൊ മുറിവുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തില്ല ഇനി അതിന്റെ ആണോ ഇനി പക്ഷെ കേട്ടിട്ടുണ്ട് ഇതിനന് അയാടെ കയ്യിലൊക്കെ കാണാ അയാടെ കയ്യിലൊക്കെ കുത്തിയന്റെക്കെ പാടാണോ എനിക്ക് അറിയത്തില്ല ആളൊരു ഏ എന്തോ ഇന്റർ വിനെന്തോ വന്നിരുന്ന സമയത്തൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നടാ അങ്ങനക്ക ഓക്കെടാ ഓക്കെ ശരി ശരി